ആ പറയൂ കേക്ക്ന്നുണ്ടോ?
ആ കേൾക്കോ ഒരട്ടം വിൾ ച്ചീ സു. ഞാപ്പ അതെറ്റു തിരിച്ച് വിൾച്ചാണ് ഇത് ആരാണ്
ആ ഞാനേയ് എന്താ കു ത്തിന്റെ മീറ്റിംഗിനിന്ന് വരാൻ പറ്റീന്നില. അപ്പോ എന്താ ഇന്ന് ചെറിയോര് കാരണം ഇണ്ടായിനു പണിയൊന്നും മൊടക്കാൻ പറ്റീന്നില. ഇന്നെന്തായാലും വെരാൻ പർണിന്നു പണിക്കെയ്
ആ
ഏ അപ്പൊ അഹ് വുൾച്ച് പറയാൻ വാണ്ടിയാണ്ടെയ്നു. ഏ എന്തെന്തോ ഓന്റെ ഇമ്മാക്കും വേറെ സെലം വെരെ പോണം പർണോണ്ട് ഇമ്മീം അങ്ങനെ പോയി. ഏ അപ്പോ ഇന്ന് ഇച്ചും വരാൻ പറ്റീലാ പിന്നെ ഓൻക്ക്ള്ളത് ഒര് ഏട്ടനാണ് ഓനെച്ചാ വിദേശത്താണ് ഏ അപ്പോ വേറെ എന്തെലും പ്രത്യേകിച്ച് പറയാൻ ഇണ്ടായിരുന്നോ ചോയിച്ചാനെയ്രുന്നു.
ആ ഇന്നപ്പം രക്ഷാകർത്തകളെ ഈ ഇന്നിപ്പം രക് രക്ഷാകർത്തകളെ യോഗ ത്തിന് എന്ത് പർണോയ്ച്ചാല് ഏ കുട്ടികളെ വികസത്തിന് വേണ്ടിയും അതുപോലെ അവരുടെ ഏ അവർക്ക് ലഭിച്ച വിഷയങ്ങളിൽ ലഭിച്ച ഇതിനൊ പറ്റിക്കാണ്ടാ പർണിനെ. ഏ അപ്പോ അവര് നിങ്ങക്ക് വരാം പ്രയാസ ആക്കൽ നിങ്ങളെ മകനെ ഞങ്ങളോടൊ പർഞ്ഞീന്നു വന്നുകാണ് പറഞ്ഞിന്നു എന്റെ വീട്ടിൽനിന്ന് ആരുണ്ടാവൂല അവർ അവ അവരെല്ലാവരും ഇങ്ങനെ വി വീട്ടിൽ പോയിക്കാക്ക ഈ ത് ഗൗരവായിട്ട് എടുത്തിട്ടില്ല ഇതേ പോൽ രണ്ട് മൂന്ന് പേ ആൾക്കാര് മറ്റേ രക്ഷാവയോഗത്തിന് വന്നിട്ടില്ല അത് നിത് പ്രത് ത്യേശം എന്ന് പറഞ്ഞാത്‌ നമ്മളേ കുട്ടികളോട് ടെ കഴിവ് വർദ്ധിക്കാനും അവര്ക്ക് എന്തെങ്കിലും പുതുതായി എന്തെങ്കിലും നമ്മളെ വി വിദ്യാലയങ്ങളില് കൊണ്ടുവരാനും നമ്മളേ ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്തേലും പുതുതായി എന്തേലും അറിവ് നൽകാൻ വേണ്ടികാണും അവര് അതുപോൽ തന്നെ നമു ക്ക് ഏ ശരീരത്തിന് നല്ലതിന് വേണ്ടിക്കാണ്ടവര്ക്ക് കളിക്കാൻ. നുള്ള ഈ സമയത്ത് കളി ക്കാൻ അങ്ങൻത്തെ സംഭവങ്ങൾ വേണ്ടിക്കാണ്ട് അങ്ങൻത്തെരേര് യോഗിന്ന് പർഞ്ഞ്ണ്ടായിന്ന്
ആഹ് അല്ല ഓന്റെ എന്താ മാർക്കൊക്കെ എങ്ങനേണ്.
ഞാപ്പൊ ആഹ് ഞാൻ ഗണിതാണ് എടുക്കണത് ഏഹ് ഇപ്പൊ ബാക്കിയുള്ളള്ളതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മളിപ്പോ ഞാനാണ് പ്പോ ഓലെ ഓലെ ക്ലാസ്സത്തെ ടീച്ച് വരാ മാഷിപ്പ ഞാനാണ് അത് ഓലെ ഇത്തേ
ആഹ് ഓല് ഇത്തെ മാശ്ങ്ങളൊക്കെ അല്ലേ
ആഹ് അപ്പോ ഗണിതത്തിന് പോല് ചെറുതായിട്ട് കമ്മിയൊക്കെണ്ട് മാർക്ക് അതിപ്പോ നമ്മൾ അടുത്ത പരീക്ഷക്ക് നമ്മൾ എന്തായാലും ഞി ഓന്ക്ക് ഒന്നും കൂടി ഓനെ നല്ല ശരി ഇത് പഠിപ്പിച്ച് കാരണം ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ നമ്മള് എന്തായാലും നമ്മ ശ്രമിക്കും അതിന്നല്ലെ ചാർ നിങ്ങള് ക ണ്ട ആവശ്യല്ല ഏഹ് ഓഹ് ഉങ്ങള് എന്ത്‌ വെച്ചാ ഇങ്ങളെ കു ട്ടിനെ പൂർണമായും ഞങ്ങളിലേക്ക് ഏൽപ്പിക്ക അതാ പ്പൊ ഞങ്ങ പറയാല്ലത് ഇപ്പൊ ചെലര രക്ഷിതാക്കള്ച്ച ഓല ഓല് അ ച്ചാല് പ്പോല് പറയും ഇന്റെ കുട്ടിനെ അടിച്ചു ഇന്റെ കു ന്ന അടി
ഏ നമ്മക്ക് ആ നമ്മ അങ്ങത്തെ പോയപ്പോ ഒന്നുല്ല ങ്ങള് കുട്ടിനെ എങ്ങനെച്ചാ പഠിപ്പിച്ചാൻ പറ്റ്ണേച്ചാ അങ്ങനെ പഠ പ്പിച്ചോ ഏ അട്ച്ച്ട്ടോ പർഞ്ഞ കേക്ക്ള്ളെങ്കി നല്ല നല്ലോം കൊടുത്തോളി ഏ
ആ അങ്ങന
അങ്ങനെ പട് അങ്ങ ആ അങ്ങനെ പഠിപ്പിച്ചാലുള്ള കുട്ടികൾക്കാണ് പഠിയേ ഇതിപ്പോ ഇങ്ങനെ ഏ രക്ഷിക ര രക്ഷിതാക്കളിങ്ങനെ പഠിപ്പി പഠിപ്പിച്ചാന ഇങ്ങനെ അടിച്ചാതെ പഠിപ്പിച്ച കുട്ടികൾക്ക് ആ ഒരി കൊറവ് എന്തായാലും ണ്ടാവും
അല്ല അയിന് ഇവൻ നല്ല കുട്ടിയാണല്ലോ നമ്മ നമ്മടെ ക്ലാസ് നമ്മളെ ഇതീല് കുട്ടിയള് അറിയുമ്പോ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വിക്രസ് അങ്ങനെ സംഭവങ്ങളൊന്നും ഓല് കാട്ടലില്ല അവര് മാന്യമായ രീതിയില് രാവിലെ വരും അവർക്ക് വേണ്ട സംഭവങ്ങൾ നമ്മള് പഠിപ്പിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ഗ്രഹിക്കുന്ന മക്കളാണ് ഇപ്പോ നമ്മളോടൊപ്പം ഉള്ളത് ഏ മറ്റേപ്പ ഞമ്മള് ഏറ്റവും താന്ന മറ്റേ ഇതില് പുറകോട്ടുള്ള വിദ്യാർത്ഥിനെ നമ്മള് എന്ത് ചെയ്യുമ്പോള ഇപ്പോ ഒന്നും കൂടി അവനിക്ക് ഒന്നും കൂടി അധികമായിട്ട് ആ വിഷയങ്ങളിൽ ഒന്നും കൂടിപറഞ്ഞു കൊടുത്തിട്ട്
ആ എന്തോ വി കൊറവ് എന്താ പോയിന്റില് മാർക്ക് ഉള്ളോർക്ക് ഇങ്ങനെ വിജയഭേരി എന്ന് പറഞ്ഞിട്ട് എന്തോ ഉണ്ടെന്ന് ആ
ആ അത് തീരെ അറിയാത്ത കുട്ടികൾക്കാണ് അതിപ്പോ ഞമ്മള് ഞമ്മള് ക്ലാസ്സ്‌ ഞമ്മള് കലാലയങ്ങള് കമ്മിയാണ് അതിനെ അയിനെ പറ്റിക്കാണല്ല നമ്മളിപ്പോ എന്തോച്ചാലേ നമ്മടെ ഈ ഈ കുട്ടിയാക്ക് എങ്ങനേലും അതിപ്പോ ഇപ്പത്തെ ഈ നമ്മടെ ഈ സാഹചര്യത്തിൽ നമ്മക്കറിയാം എല്ലാവരും നല്ല കൈവുള്ള ആൾക്കാരാണ് ഏത് മേഖല ട്ത്ത് നൊ ണല്ല അവരെല്ലാരും നല്ല കൈ വെറിയ കാണല്ലേ അപ്പൊ ഞമ്മളഈ മാശിമാര് മ്മ ഈ മാശിമാരെ ഇതിൽ എടുത്ത് നോക്കുകണെങ്കില് നമ്മൾ എന്ത് ചെയ്യും അവര് അവർക്ക് വേണ്ട കഴിവ് അവർ സ്വന്തം തിരിച്ചറിഞ്ഞാലും നമുക്കൊന്നും കൂടെ എളുപ്പാക്കണം നമ്മക്ക് വേണം തന്നെ കൈ പരിപോഷി പടുത്താര ഏ
ആഹ ആഹ
ആ അതിനെ പറ്റിക്കണൊന്നില്ല നമ്മടെ ഇ നമ്മളിപ്പോ പറയയാണെങ്കിൽ ഇപ്പ ഞമ്മളിപ്പോ ഗണിതത്തില ഇപ്പ ഒന്നും കൂടി മുന്നിലയോ മ മാ നല്ലോല്ല ഒരു അവിടെ ഒരു മാശാണ് ഇടെ ഇണ്ടാവല് ഏ അപ്പൊ എല്ലാത്തിലും നല്ലോണ്ണം കഴിവ് ഏറിയ മാഷിമാരാണ് ഇപ്പൊ പടല ഇണ്ട് കാല്ലേ പതുകൊണ്ടപ്പന്നെ അമ്മക്കും നമ്മുടെ കലാലയത്തിനൊക്കെ നല്ല പേരുണ്ട് നമ്മ നമ്മള തലത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഒന്നാ സ്ഥാനത്താണപ്പ ഇല്ലതെ അതിനെ പറ്റി കാണുന്ന വിഷയല്ല ഞമ്മള് അപ്പ ഇന്നത്തെ യോഗ വിളിച്ച എന്തിനാന്ന് ചോദിച്ചാല് കുട്ടികൾക്ക് അവരുടെ കൈവി ഇതിനെ പറ്റി അറിഞ്ഞ അതിനെ പരിപൂക്ഷപ്പെടുത്തിക്കാണ്ട് അവരെ മെച്ചപ്പെടുത്തുക എന്ന മാത്രം ഇപ്പ ഇന്നത്തെ മീറ്റിങ്ങില് ലക്ഷ്യം ഉണ്ടായിട്ട് ഏഹ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങള് ഏർ വരാത്തത് കുറ്റമാണ് നമ്മൾ പറയണ്ടില്ല അത് നിങ്ങളുടെ നിങ്ങൾക്ക് വരാൻ പറ്റാത്ത ചില സാഹചര്യമായി് അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഇപ്പോ എങ്ങനെ ഓ ഓരോ ദിവസം നിങ്ങളാ റ്റവും കൂട്ടിമുട്ടിക്കാലക്ക് പറഞ്ഞാ മനസ്സിലാവും നമ്മള് ഇങ്ങനെയൊക്കെ നമ്മളെ വീട്ടില എല്ലാരും അങ്ങനെ ആയിരുന്നു അപ്പൊ അതിനന് അതിനെ പറ്റിക്കണംന്ന് വിശല്ല അവിടെ ഞാൻ പറഞ്ഞില്ലേ നല്ല മാന്യമായ ണ് അങ്ങനെ ഒന്നിനും പോക്കുന്നില്ല ഞമ്മൾ പഠിപ്പിച്ചു കൊടുത്തത് അതേപതി പഠിച്ചിക്കാണ്ട് പഠിച്ചു കണ്ട് നമ്മക്ക് പറഞ്ഞഞ് തരുന്ന ഒരു നല്ലൊരു മോനാണ് ഉം അയിനെ പറ്റിക്കണമെന്ന് ഞമ്മക്ക് പ്രത്യേ
ആഹ്
ഇച്ച പറയാനോന്നുല്ല അടിപൊളി ർത്ത് നോക്കാണെലും ഓന്റെ കൈവ ദൻലെ നമ്മുക്കിപ്പോ മോൻ്റെ കണ്ണ് മോന്റെ എന്തോ അത്ഭുതം എന്തോച്ചാല് ഓന് മെ ക്സിലുള്ളു അലാഗണിതത്തിലുള്ളു ചെറുതായിട്ട് ഓൻക്കതില്ലത്
ആ് പിറകോട്ടില്ലായി
ആ അത് ഞാന് എന്തായാലും അടു ത്ത പരീക്ഷവുമ്പോ ഞാൻ എന്തായാലും മോനെ മുന്നിലേക്ക് എത്തിക്കാന് ഞാൻ വളരെയധികംശ്രമി കോം പിന്നെ എന്താന്ന് ഓയ്ച്ചാന് ഓന്എല്ലാ ത്തിലും എല്ലതു ഓൻക്കാറിയാ ഇപ്പൊ നമ്മൾ മലയാള നോക്കുകയാണെലും സാമൂഹ്യ ശാസ്ത്രത്തിൽ നോക്കുകയാണെങ്കിലും അടിസ്ഥാന ശാസ്ത്രത്വ
ഗണിതത്തിന് മാത്രക്കെ ല്ലേ പിറകോട്ട്
ആ വാക്കിലെ വനെ ഏറ്റവും മുൻപന്തി മുൻപ ജീലൈനേണ്ട് മറ്റ വിദ്യാർത്ഥികളെക്കാൾ അവൻ ന്നെതാലു ഒന്നു കൂടി മെച്ചള്ളതാണ് ഗണിത ത്തിന്റെ കാര്യം നിങ്ങള് നോക്കണം അത് എന്താലും ഞാൻ മ്മളെ സ്നേഹ ത്തോടെല്ല ലാളലോടെ മ്മള് ഉം ആ കുട്ടിക്ക് നമ്മള് പഠിപ്പി ത്ത് കൊട് ഒക്കും ഏ പി പിന്നെ എന്താ ചോദിച്ച നമ്മള് വേ ട്ടിലേക്ക് വരുന്ന അവസ്ഥ അവർക്ക് കൊടുത്ത ഏതേലും നിങ്ങളൾഹ് പരിശോധിച്ചിക ണ്ട് അങ്ങനെ നമ്മളെ അറിയിക്കാ എന്നുള്ളതാണ്ള്ളത് ഏ പിന്നെ എന്ത ചോ വച്ചാല് വെ പിറ്റത്തത് ഒ ഒരു നമ്മള ഇ പ്പോ ഈ ഈ സമയത്ത് എന്താ ചെറിയ മഴയുള്ള സമയത്താണ് അപ്പൊ കുട്ടികളെ നല്ല രീതിയിൽ നോക്കുക അവരെ അസു അസുഖത്തിൽ നിന്ന് ആ അവര് അസുഖത്തിൽ നിന്ന് ത അവിടെ ആയിനൊക്കെ
ആഹ അങ്ങനെ ഒരുളതുണ്ട് ആ ഇപ്പ വച്ചാ പനി നല്ല കൂടോണ്ടിക്കാണ് ആഹ ഇപ്പ വെച്ചാ പനി നല്ല കൂടോണ്ടിക്കാണ് ഉ
അപ്പൊ ഇതുകൊണ്ടത നമുക്ക് വ ഭയആണ ഈ മഴ പെയ്യുമ്പോളേക്കു ട്ടികളെങ്ങനെ പറഞ്ഞേക്കുമ്പോ നമുക്ക് കലാലയങ്ങള് പറഞ്ഞ മ വേറെ കുട്ടികൾക്ക് ഉണ്ടാവോ? ജലദോഷം ഇണ്ടെങ്കിൽ കൂടി നിങ്ങളെ കു ക്ഷേ നിങ്ങള് പറഞ്ഞേക്കരുത് അങ്ങ അതൊക്കെയാണ് ഞമ്മള് യോഗ ചെയ്യ യോഗത്തിൽ പറഞ്ഞിട്ട് എള്ളത് നമ്മളിപ്പോ എന്ത് വെച്ചാലും എങ്ങനെ ചെയ്താല നമ്മള് കുട്ടിയെ ഒരു തുമ്മിയാൽ പോലും അവനോട് ചോദിക്കണം നിനക്ക എന്താണ്സുഖം എന്ന് ചോദി ച്ചാണ്ട് ഒരു ഞമ്മള് കുട്ടിടെ ഇപ്പ അങ്ങനെയൊന്നും അല്ലല്ലോ പറയണേ? ങ്ങന വെച്ചാല് ഒരു സുഹൃത്തായി കാണുവൾ പോന ബന്ത് മരത്ത് ചെയ്യേണ്ടത് പരിചയം ഉണ്ട് അങ്ങനെ ചെയ്താല ഉള്ളൂ ഞമ്മക്ക് ക്ക് എന്ത് ചെയ്യാ ഞമ്മള് കുട്ടിനുള്ളിലെ കഴിവ് ആ കഴിവ് മനസ്സ് അങ്ങനെ സംഭവ നമ്മളെ അറിയാൻ പറ്റുള്ളൂ. ഏഹ അപ്പോ അതിനൊക്കെ വേണ നിങ്ങൾ ശ്രമി ഇന്നത്തെ യോഗ തരാൻ പറ്റിട്ട് നമ്മളിപ്പോ കാര്യട്ടൊന്നും പറയന്നുല്ല. കാരണം അത് ഓരോരുത്തരുടെ ജീവിത ശൈ ശൈലിയാണ് ഇപ്പ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സംബന്ധമായ തിരക്കുണ്ടായതുകൊണ്ട് നിങ്ങൾക്ക്ത് വരാൻ സാധിച്ചില്ല അത് നമ്മൾ നമ്മ കുറ്റം പറയണമെന്നില്ല
ആഹ് എനിക്ക് വരാൻ പറ്റാതുകൊണ്ട് ഞാൻ എന്താ എറെ അമ്മാനെ പറഞ്ഞേക്കന്ന് കരുതിീു പക്ഷെ ഉമ്മാക്ക് അത്യാവശ്യയിട്ട് അങ്ങോട്ടോ പോണംെന്നും പറഞ്ഞു
ആ ഓ ഓന്ന് ഓന്ന് ഒന്ന് കലാലയ ആദ്യം ഒന്നങ്ങാണ് പറഞ്ഞത് മാഷ എന്റെ വീട്ടിൽന്നും ഒരു ആൾക്ക് വരാൻ പറ്റൂല അവര് അവരുടെ സാഹചര്യം പോലെ പെയിക്കണംക്കെ പറ അത് നമ്മക്ക് വി വിഷയല്ല കാര്യമൊന്നുമ ഇല്ല പിന്നെ നിങ്ങൾ വിള ചെയ്തല്ലോ അത നമ്മളിപ്പോ ഇവിടെ ലോകത്തിൽ നടന്ന കാര്യം ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു തന്നല്ലോ എന്താണ് അവരുടെ അവരുടെ ഒരു അവരുടെ കഴിവ് അവര് തിരിച്ചറിഞ്ഞാല് നമ്മുക്ക് ഒന്ന കൂടി ബെറ്റർ വരെ പെട്ടെന്ന് അവരുടെ പുരോഗതിക്കൊക്കെ നടക്കാം പിന്നെ കാര്യം എന്താന്ന് ചോദിച്ചാല് നമ്മള് ഏഹ ഇവിടെ തുടങ്ങണ്ടത് എപ്പോഴാണ് ചോദിച്ചാല് പത്തരക്ക തുടങ്ങണ ഏഹ കലാലയം അപ്പൊ അത് പ പത്ത് മണിിക്ക ആാക്കീട്ട് മൂന്നരക്ക് വിടുന്ന ഒരു സമ്പ്രദായത്തിലാക്കാനാണ് നമ്മ തീരുമാനം കഴിഞ്ഞു അപ്പൊ അതിനത് രക്ഷിതാക്കളൊന്നും എതിർപ്പ് പറഞ്ഞിട്ടില്ല അപ്പൊ അതൊക്കെ എല്ലാവർക്കും ഏഹ മറ്റിയരു ഇതായത് കൊൊണ്ട് എല്ലാവരും എന്ത്തു ചെയ്തു അതിന് അനുകൂലമായിട്ട് നിന്നു അതിന് പ്രതികൂലമായിട്ട് ഒരു ഒരു മറ്റ ഒരു രക്ഷകർത്താവ് നിന്നിട്ട് ല്ല
ആ ആഹ് അത് നമ്മുക്കും അനുകൂലം തന്നെയാണ്
ആ അത് ഞമ്മക്ക് പത്ത് മണിക്ക് തുടങ്ങിയ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രത്യേകിച്ച് കാര്യഓന്നുണ്ടാവൂല്ല ഏ അപ്പൊ പത്ത് മണിക്ക് അതിന്റെയാ ഇങ്ങ തുങ്ങണെ നമക്ക് എക ദേഷം ഒൻപത് കുട്ടികൾ ക്ക് പാടങ്ങളെല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട് അതിന്റെരീ തിലൊന്നും ഒരു താഴ്ച നമ്മള്ള് ഞമ്മള് ഉസ് ഉ നമ്മള് ഈ കലാലയം ഇന്റെ പേരില് ഒരു സംബം നമ്മൾ നട നടത്തലില്ല ഉം അപ്പോ അതൊക്കെ അയി നൊ ത്ത ഞമ്മള്ന്ന് വ്ള്ച്ചതെ ഇങ്ങളെ വൊളിച്ചതിന് ഏതായാലും ന മള് എഹ് നന്ദിപറ്യ ഇങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അർഞ്ഞേനമ്മള് ണ്ട് അപ്പോ ഞാന്ന വേറെ സ്ഥല ന്ന ശെരി ന്ന നന്ദി
ന്ന ശെരി